ഉം
ആ കേൾക്കണില്ലേ
ആ കേൾക്ക്ന്നെണ്ട്
എന്തൊക്കെയെണ്ട് വിശേഷം
എന്താണ് സുഖാണ്
എന്താ പണി ആ ഇവ ടെ മഴ ചെറുതായിട്ട് വല്യ മഴയൊന്നു ഇല്ല ചെറുതായിട്ട് ഇടി ഇങ്ങനെ പൊ
ആഹ ഇവിടെ അങ്ങനെ തന്നെ ആ അവിടെ ഇപ്പ ഒന്ന് മഴ ഇപ്പുച്ചക്കേശം ഒന്ന് മൂടി വന്നിട്ടിണ്ടായിരുന്നു ഇപ്പൊ മഴ പെയ്യുന്നെണ്ട് വല്യ രീതിയിലൊന്നും ഇല്ല ശെറുതായിട്ട് ഇല്ല ടൈം ആവുന്നെ ഒള്ളു ഫുഡ് കഴച്ച് കഴിഞ്ഞിട്ടുള്ളൂ കൊറച്ച് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ കുറച്ച് കഴിയെട്ടാ
ചെറിയ മോള് ഇണ്ടാ
ആ എണ്ട് മോളെണ്ട്
മോൾക്ക് എത്രയേണ്
അവൾക്ക് ഇപ്പ ഏഴ് മാസം
ആ ആ പിന്നെ എന്തൊക്കെയാന്ന് വർക്കക്ക ചെയ്യ എന്തെങ്കിലും വർക്ക് ചെയ്യണിണ്ടോ
ഇല്ല വീട്ട് തന്നെയാണ് വർക്കിന് ഒന്നും പോവലില്ല നിങ്ങള് ഇപ്പ എങ്ങനെ വീട്ടിലെന്നാണോ
ആ വീട്ടിലാണ് വറക്കില്ല ആദ്യമ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും കാണുമ്പോ അതിലൊക്കെ വന്ന ചാടും ചിലതൊക്കെ സെൻസസ് ആകും ചിലതൊക്കെ ഫെയിൽ ആകും അങ്ങനെക്കെ പോണു
ആഹ അല്ല എല്ലാരും അല്ല എവിടെ ഏ രൂപ പത്ത് രൂപ എവിടെ കി ഇന്ന്രക്കക്ക
ആഹ ഓൺലൈൻ ആയിട്ട് എല്ലാതും വിശ്വസിക്കാൻ പറ്റ് ശ പ്രരി ക്ഷേ കണ്ടാ പോവും ചെയ്യും
അതെ അതെ
പിന്നെ എന്തൊക്കെയാ വീട്ടില് കൃഷിയൊക്കെ ഇണ്ടോ
കുട്ടികളൊക്കെ ഇല്ലേ
ഉണ്ട് ഉണ്ട് മൂന്നാളുണ്ട് മൂന്നാളുണ്ട് ഒരാള് ചെറിയ നാലാം ക്ലാസ്സിലാണ് രണ്ടാമ ചെറുതാണ് ഒക്കെ പോയിക്കണ പോയി പോയിക്കണേ എന്താളുണ്ട് ഉറങ്ങിയാണ്
ആഹ ആഹ് പിന്നെ കൃഷി അവിടെണ്ട കൃഷി ഇല്ല എനിക്ക് ഒരു മോനുണ്ട് അ അവനി ഇപ്പോ ഒന്നാം ക്ലസ്സിലാണ്
ആ കൃഷി ഇവിടെ കൃഷിവിടെ ചെറുതായിട്ടൊക്കെ രിങ്ങ മഞ്ഞള് കൂവ വായ മാവ് ആഹ കൊറച്ചൊക്കെ സ്ഥലണ്ട് ഇവിടെ എന്റെ വീട്ടില് ഉമ്മ വെക്കും
ആഹ ആഹ അല്ല അതിനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില യാണ് നമ്മക്ക് കൃഷിചെയ്യാനആയിക്കോട്ടെ പക്ഷെഇവിടെകൃഷി പറഞ്ഞാ സൗകര്യങ്ങളില്ല ഫുള്ള് പാറുള്ള സ്ഥലങ്ങളാണ് അപ്പോ
പിന്നെ ചെ സ്ഥലം ണ്ടായിട്ടും കാര്യല്ല ചെലോർക്ക് അതിനൊക്കെ മടിയാകാരം
അതെ അതെ താല്പര്യം വേണം എങ്കിൽന് റെഡി ആവുള്ളൂ അതിന്‌വെള്ളയിട്ട്
ആഹ ആ ചെടിനെ കൃഷിനെക്കെ പറണ നമ്മള് നല്ലതുപോലെ നോക്കി ഒെങ്ങെ
ആ അതിനനുസരിച്ച് തന്നെ ഉണ്ടാവോ ആ ശരിയാ ആ ചെടി ഇണ്ട് ചെടിയൊക ഒണ്ട് ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് ചെടികളൊക്കെ ഉണ്ടോ ആഹ് ഇണ്ട് ചെടികളൊക്കെ ഒരുപാടുണ്ട്
ആ ആ
എന്ത രീതിൽ പൂവുള്ള കവർ വര ചെടികല്ലാതെ ഒന്നാമത് വെയില് കിട്ടൂല്ല വല്യ രീതില് അപ്പൊ എന്താ? എലച്ചെടികളാണ് കൂടുതലായിട്
ആ എല
അതിന് കൊഴപ്പ ഏ ഇല്ല അതിന് വല്യ പ്രശ്നംല്ല അതിന വിെളിച്ച കിട്ട വെയിലിന്റെ നേരിട്ടുള്ള വെയിലിന്റെ ആവശ്യല്ല അങ്ങനെ ആവുമ്പോ അത് സയോട് വരിണ് അപ്പൊ വെളിച്ചം കിട്ടിയാ മതി
ആ ആ
ശീറ്റ്ട്ട്ള്ളത്കൊണ്ട്
ആ ആ ആ ആ ചെടി കാണുമ്പോൾ വീടിന്റൊരു ഐശ ശരിയാണ് ചെടി ഇണ്ടായ നല്ല നല്ല ഭംഗിയാണ് വീടിന്
ഭംഗിയാണ് അപ്പൊ അതിനോടൊക്കെ താല്പര്യം കൂറൊക്കെ വേണം എങ്കില ന്നെ
ആ വീട്ടിലാരൊക്കെ ഇണ്ട്?
അമ്മ ഉപ്പ ഹസ്ബന്റ് ഉണ്ട്
ആ ആ ആകെ ഒരു മോനാണോ
ആ അല്ല ഒരു മോളുണ്ട് അവൾ അപ്പോ മാര്യേജ് കഴിഞ്ഞ് പോയി മൂന്ന് മക്കളുണ്ട് അവര്
ആ ആ ഓല ഒക്കെ വരാറില്ലേ
ആ വരാറുണ്ട് ഇപ്പൊ ഇനി സ്കൂൾ ഉള്ളതോണ്ടെ കൊറച്ച് ദൂരാണ് അപ്പം പിന്നെ വല്യയ രീതിയിൽ വരാനൊന്നും കഴിയൂല്ല ഒയ്വ്ട്ടുമ്പോ അങ്ങനൊക്കെ കഴിയാെള്ളു അങ്ങനെ വന്ന് പോവും നിക്കാറൊന്നും ഇല്ല ഇപ്പം പെരുന്നാൾക്ക് വന്നതായ്ര്ന്നു പിന്നെ വന്നിട്ടില്ല
ആ ആ
നിങ്ങളിപ്പോ വീട്ടിൽ തന്നെ ആയിരിക്കൂല്ലേ
ആ ഞാന് ഇപ്പം എൻ്റെ വീട്ടിലാണെ ഇപ്പൊ ഞാന് ഡെലിവറി കഴിഞ്ഞിരിക്കയാണ് മൂന്നാമത്തെ നാപ്പത്തി നാല് ദിവസായിട്ടുള്ളൂ മോള് അവിടേണേ മോള് ഇന്നിപ്പം വ്യാഴാഴ്ച്ച ആയൊണ്ട് സ്കൂള് ഒഴിവാ നാളെ സ്കൂള് മദ്രസാെന്നും ഇല്ലാത്തോണ്ട് ഇന്നി ഇങ്ങ ങ്ങട്ട് വരുംന്ന് പറഞ്ഞ് അപ്പൊ വണ്ടി കൊറ്ച്ച് അടിയിലാണ് അപ്പൊ മ്മ പോയി കൂട്ടിക്കൊണ്ട് വരലാണ് അങ്ങനെയൊക്കെ പോണ് സ്കൂൾ ബസ്സ് അടിയില് ഇവടെ ന്റെ എന്റെ സ്വന്തം വീട്ടിൽ വരില്ല അത് ടിയില് കൊർ ർച്ച് അപ്പുറത്താ വരാറ് ഞങ്ങളെ വീട്ടിക്ക് വരും ഞങ്ങളെ ന്റെ ഹസ്ബന്റിന്റെ വീട്ടിക്ക് വരും
അ ആ
പിന്നെ എന്തെക്കെ മഴണ്ട്ന്നാ പറഞ്ഞെ അവ്ടെ
ആ മഴയ്ണ്ട് ചെറ്തായിട്ട് വല്യ രീതിയിൽ മഴയൊന്നും ഇല്ല ചെറുതായി
വേനലാണ് വേനൽ പോലെയാണ് ഇപ്പത്തെ ഇപ്പത്തെ കാലാവസ്ഥ നല്ല മയ ക്കാലത്തിന്റെ സമയാണ് പക്ഷേ
അതെ അതെ ആ ഈ ജൂൺ മാസംന്നൊക്കെ പറഞ്ഞാല് അതെ അതെ ജൂൺ മാസംന്നൊക്കെ പറഞ്ഞാല് ഞമ്മക്ക് ഈ മഴേന്റെ പ്പോൾ പോ പോം കുട്ടികള് മഴ നനഞ്ഞ്ളള വരവും കാ ക്കെയാണ് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കാണ്
ഇല്ല്യ ഉം ഡ്രെസ്സാെ
പ്രായത്തിലൊക്കെ എൻ്റെ പ്രായത്തിലൊക്കെ നൽ ല്ല രീതിയില് മഴയും ഒക്കെ ഉണ്ടായി
ആ സമയം ആ അതാണ്
ക്ഷെ ഇപ്പൊ ആ രീതിയിൽ ഒന്നും ഇല്ല ഇല്ല ആവശ്യോംല്ല അവര് ആഹ് ബസ്സ് നേരെ വീടിന്റെ മുന്നിന്ന് ബസ്സ് കയറ അതേപോലെ വീ അവിടെ സ്കൂളിൽ എറങ്ങ
ആഹ് ആ ഇപ്പോ ആഹ് ആദ്യം ഒക്കെ മഴ കൊണ്ട് വിചാരിച്ച് ഒരു കൊഴ പ്പോം ഇല്ലേനി ഇപ്പം മഴ കൊണ്ട ഏ എന്തെങ്കിലും അസുഖം വരാണ്.
അതെ അതെ ഇനി ഇപ്പോന്ന് പറഞ്ഞ കാലാവസ്ഥയും അങ്ങനെയാണ് ഇപ്പ ഇനി
ആഹ് ഇപ്പ ആകെ പനിയാണ് ഒരാൾക്കു ഉണ്ടായാൽ ആ വീട്ടിലെ എല്ലാർ ക്കും ഉണ്ടാവാണ്
അതെ അതെ എല്ലായിടത്തും ഇപ്പൊ പനിയാണ് പനിയായിട്ട് ഷിഗല്ല വെ ണുണ്ട് ഇസ്കൂളുകളിൽ എല്ലോട്ത്തും ജാഗ്രത കൊടു
ആഹ് ഷിഗല്ലെന്റെ ഒക്കെ പോസ്റ്ററ് ഇന്നും സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട്ണ്
അതെ അതെ കാലാവസ് സ്ഥ മാറുമ്പേ
പിന്നെ എല്ലാം ഫോണല്ലേ ഫോണില് ഇങ്ങനെ എല്ലാ വിവരങ്ങളും ഞമ്മക്ക് അറിയുന്നുണ്ട് പണ്ടത്തെ പോലെയല്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മള് അതിനനുസരിച്ചുള്ള ജീവിതമാർഗാണ് ഇപ്പം കൊണ്ടുവരുന്നത് ഉം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാന്നൊക്കെയണല്ലോ പറയുന്നത്
അതിനൊരു ജാഗ്രതയും കാര്യ ഇങ്ങളും അറിയൂല
ആ അതാണ് അറിയില്ല അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇതും വീട്ടിലുള്ളവർക്ക് അറിയില്ല പക്ഷെ പുറത്ത് ആരോഗ്യവകുപ്പ് പറഞ്ഞാലും അതെല്ലാർ കിട്ടണമെന്നില്ല ഇപ്പത്തമാതിരി ഫോണില്ലല്ലോ
ആ ഫോണില്ലാത്ത അവസ്ഥയല്ലായിരുന്നൊ
നല്ല വശം ചീത്ത വശം തെരുന്നുണ്ട്
അതെ അതെ ഫോണിന് ഉപയോഗം ആ രീതി അമ്മള് ഞമ്മളൊരു മുൻകരുതലെടുത്ത് ചെയ്യണം ഫോണുകളൊക്കെ ആവുമ്പോ ആ രീതീല് കൊണ്ടു പോകണം
ഇപ്പൊ ഡിജിറ്റൽലുഗെയാണ് ഫോൺ ഇല്ലെങ്കി ഇപ്പോ സ്കൂൾ ഗ്രൂപ്പും കാര്യങ് ളും എല്ലാം ഫോണിലാണ് അപൊ പിന്നെ ഞമ്മക്ക് ഫോണൊഴിവാക്കാൻ പറ്റൂലല്ലോ രാവിലെ എണീറ്റാ ഫോണ് എടക്ക് വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്ന്ണോ നോക്കിയിട്ടില്ലെങ്കിൽ അന്നത്തെദിവസം എൻ മറന്ന് കാണും അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പം ചെറിയ മക്കളൊക്കെ ഇണ്ടാവുമ്പോ ചെറിയ മക്കക്ക് പ്രത്യേകിച്ച് ആ ട്ടീച് കുട്ടികൾക്കും തന്നെ ആ ഒരു ഇതാണ്പ്പം ടീച്ചർ ഗ്രൂപ്പിൽ വിടുല്ലോന്ന് പറഞ്ഞിട്ട് സ്കൂൾ തന്നെ എല്ലാം ശ്രദ്ധിച്ചാതെ പോവാണ് ഇപ്പോ എല്ലാ ഗ്രൂപ്പിലാണെല്ലോ കുട്ടികൾക്ക് എന്താ ട്ടീ സ്കൂള്ന്ന് പറഞ്ഞതെന്ന് ചോയിച്ചാ ഓൽക്ക് ചെലപ്പം അറീല ആ ഗ്രൂപ്പില് ഇണ്ടാവുംന്നാണ് പറയാ അങ്ങനെള്ള അവസരാണ് ഇപ്പൊം
അതെ അങ്ങനെ അങ്ങനെയാണ് അങ്ങനത്തെ കാലഘട്ടായി തൊടങ്ങി
ആ അതാണ് ആ ഇനി മുന്നോട്ടും ഇതിലും വല് ഡിജിറ്റല ഡിജിറ്റൽ തുകയൊക്കെ ആവും
അതെ അതെ
മ്മ് പിന്നെ ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാന് എസർബാങ്ക് കൊടുത്തിട്ടുള്ളൂ എസർബാങ്ക് കൊടുത്ത് കൊറച്ച് കഴിഞ്ഞിട്ടേ ചായക്കൊക്കെ പോകാറുള്ളു മക്കളൊക്കെ വെരും വരുമ്പോതിൻ സ്നാക്ക് ചെറിയ രീതിൽ ഇപ്പ പിന്നെ ഒന്നും ഞാൻ ഉണ്ടാക് റില്ല ചെറിയ രീതിയിലൊക്കെ ആദ്യക്കെ ഉണ്ടാക്കും മോള് സ്കൂള് വിട്ടുവന്നാൽ ചോ ചോറ് തിന്നൂല അപ്പം പിന്നെ എന്തെങ്കിലും സ്നാക്ക് ഐറ്റം വേണം
അതെ അതെ അല്ല കുട്ടികളൊക്കെ ണ്ടാകുമ്പോ വേണ്ടി വരും അവര്ക്ക് പർഞാല് സ്കൂള് വിട് വിട്ട് വരുമ്പോ അവര് ച്ചോ ഇപ്പളത്തെ കുട്ട്യാള് ചോറ്തിന്നൂലല്ലോ സ്കൂള് വിട്ട് വന്നാലും ഭക്ഷണം കഴിക്
ആ ഓൽക്ക് ബേക്കറി എണ്ണ എണ്ണക്കടികള് അതൊക്കെ അവൽക്ക് പറ്റോള്ളൂ അടെ മോൻ മോന് തിന്നോ ചോറ്ന്നോ
ഇല്ല അവനും തിന്നൂല അവന് സ്കൂളിന്ന് ആ തിന്നലേള്ളൂ പിന്നെ പ്പ ഒന്ന് ചെൽപ്പോന്ന് പഴ എന്ത് ഉണ്ടെങ്കില് കൊടുക്കോ
ആ ആഹ് പഴം പിന്നെ നല്ലതാണ് പഴം തിന്നാല് ഏറ്റവും നല്ലതാണ് എന്നാല്
ആ ആഹ് പഴം തിന്നാലും മതി ഇല്ല ഇല്ല
എന്താ ഹസ്ബൻഡ് എന്താ ചെയ്യണേ ഓട്ടോലനോ നാട്ടിലോ അതോ ദൂരം വിട്ടോ
ഇപ്പം നാട്ടിൽ തന്നെയാണ് നാട്ടിലന്നെ ആ ആ വീട്ടിലക്ക് വരാൻ കഴിയും ഭക്ഷണത്തിനൊക്കെ അങ്ങനെ വീട്ടേക്ക് വരലാണ് പോയി ള്ളൂ ഇനിയിപ്പോ കാര്യങ്ങള്
ഉം പൊറത്തുള്ള ഭക്ഷണം നല്ല തല്ല വീട്ടിക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ അതിനപ്പറം വരൂല്ലേ ഉം
പൊറത്തിത്തെ ഭക്ഷണം പറ്റൂല വയർ
ആ ഇല്ല അത് ഞമ്മക്കിനി പിടിച്ചാലും നമ്മൾ പുറത്തുന്ന് കഴിച്ച് അത് പിന്നെക്ക് അത് ഇമക്ക് വലിയ അസുഖങ്ങളായി മാറാണിപ്പോ
അതെ അതെ ഇപ്പോഴത്തെ കാലഘട്ടം പറയണത് അങ്ങനെ തന്നെയാണ്
ആ ഉം ഫാസ്റ്റ് ഫുഡാണ് എല്ലാർക് ക്കും ഇഷ്ടം പറയണ്ടിന്ന് അത് നമ്മള് നമ്മളെ
വായക്ക് രുചിയാണ് അതെ അതെ വായക്ക് രുചിയാണ് പറഞ്ഞിട്ട് കാര്യ ഇല്ല ആ ആ ഉപ്പ കടേ പോലാണ് നമ്മള് സ്നാക്സിന്റെ ഈവനിങ് കഫായി ട്ട്
ആ നിങ്ങള് വീട്ടിലിണ്ടാക്കോ
വീട്ടില് ചെലപ്പൊക്കെ ണ്ടാക്കും
ആ ആ
ചെലെ ടൈമിലിണ്ടാക്കും ചെലപ്പോ വീട്ട എന്തേ സ്നാക് സെന്തേ കൊണ്ടേരും അങ്ങനെക്കെണ് എന്നാ ശെരി ന്നാ ഇന്ന ഞാ പിന്നെ വിളിക്കാം ആ ഓക്കെന്ന
കട്ടാ